ന്നെതേ മെഷീനില് തുണി തുണിയിട്ടിരിക്കുന്ന അതില് വെള്ളം പിടിക്കുന്നു
ആണോ ആഹ് ആഹ് ആഹ് ഇപ്പൊ ഞങ്ങളെ എനി ജോലിതാ ഇപ്പൊ ഞാനും തുണിയായിട്ട് ഇങ്ങനെ മേളിലോട്ട് വന്ന് വിട്ടിട്ട് കൊറച്ച് കഴിഞ്ഞ് ഒരു യാത്രുണ്ട്ട യാത്ര പോവാനുണ്ട് ഫാമിലിയായിട്ടു പോന്നയാട്ടോ കുടുംബം മൊത്തത്തില് ഞങ്ങള് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ട്രെയിനില പോന്നേ അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്ക വ ഇനി ഒരു രാത്രിയൊക്കെ ആവും അപ്പ പയ്യ എറങ്ങണം ഇതൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യ എ റങ്ങി എറങ്ങണം യാ ത്രന്ന് പറയുമ്പോ കണ്ണൂരിലോട്ട് പോവാട്ടോ ഞങ്ങളുടെ ഫാമിലിയക്കെ അവിടേണ്ട് ഹലോ ആ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ അവിടെയാ ഇവിടെക്കെ ഉണ്ട് അമ്മേടെ ഫാമിലി ഉണ്ട് എന്താടാ?
ഫങ്ഷൻ വല്ലോ ഉണ്ടോ?
ഫങ്ഷൻ ആയിട്ടല്ല ഞങ്ങള് ഇപ്പം എല്ലാ വർഷത്തിലും ഇതണൊക്കെ പോകുന്നതാ ഒരു വർഷത്തില് ഫാമിലി മൊത്തത്തിൽ അങ്ങനെ പോവും ആ ഒരാഴ്ചത്തേക്കായിട്ടൊക്കെ പോകും അപ്പൊ ഒന്ന് ഞങ്ങളവിടെ വയനാടൊക്കെ പോയി പിന്നെ
മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയാൽ പിന്നെ പാടാണല്ലോ
പാടാണ് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോവാന്ന് വിചാരി ച്ച് ഇങ്ങനെ ഇരിക്കാണ് കുറച്ചൊ സന്ധ്യ ഒക്കെ ആവുമ്പോ ഇറങ്ങണം പയ്യേറങ്ങണം ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയൽ ന്ന് പറയുമ്പോഴത്തേക്കുംഓട്ടോയു ഓട്ടക്കെ കിട്ടാൻ ഭയങ്കര പാടാ. ഓട്ടോ ഒക്കെ കിട്ടാനെ നല്ല പാടാ നല്ല പഠിച്ച നല്ല പട ബസ് ഏരിയല്ല അല്ലെങ്കി ബസ്സിലെങ്കിലും പോവാന്ന് വിചാരിക്കാം പക്ഷെ ഇവിടന്ന് നമുക്ക് കാറും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്ന് നേരന്ന് റെയിൽവേ സ്റ്റേഷൻ പോകണങ്കിലും ഓ ഓട്ടോന അല്ലെങ്കിൽ ബസ്സിൽ പോകാനേ പറ്റത്തുള്ളൂ അപ്പൊ ബസ്സും ഇല്ല ഓട്ടോ ഈ ഏരിയേൽ കിട്ടാ ത്തിലട കാരണം ഞങ്ങൾ ഉള്ളോട്ട് ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കാരണം കുറേ നടന്നു പോയിട്ട് വേണം പിന്നെരു ഓ ട്ടോ പിടിക്കാനായിട്ട് സ്റ്റൻഡിലോട്ട് പോവാൻ അതിന്റൊക്കെ ബുദ്ധിമുണ്ട് അങ്ങനെ ആവുമ്പോഴത്തക്കും കുറച്ച് പൈ യ്യെ അങ്ങ് ഇറങ്ങണം. കാണുന്നറവ എനിക്കന്ന് പറയുമ്പോ ഒരു യാത്രയ ആണോ? ആണോ? ആഹ ആഹ ആഹ. കാരണം ഇവിടെന്ന് പറയുമ്പോഴത്തേക്കും ആ എന്തോ എനിക്ക അറിയത്തില്ല. കാരണം ഒരു ചെറിയ ഇടുങ്ങിയ റോഡും കാ ര്യങ്ങളൊക്കെയാ അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം അറിയില്ല ആ. പിന്നെ ഉള്ളോട്ടും കൂടി ആയത്കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്.
അപ്പൊ ഇനിന്ന താമസിക്കുന്തോറും പാടു വരുലോ മഴയൊക്കെ ആയ
അതെ അതെ അതെ അതെ അപ്പൊ അതൊക്കെ നോക്കിട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. കാരണം ഈ യാത്രയന്ന് പറയ്മ്പോ എല്ലാ പോവുന്ന പിന്നെപറയുന്ന എനികെന്ന് പറയ്മ്പോ ഈ യാത്രയക്കെ ഭയങ്കര ഇഷ്ടുള്ളരാളാണ് കാരണം ന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പോയിട്ടാ കാണുന്ന അനുഭവങ്ങളൊക്കെ ഒരു യാത്ര അനുഭവങ്ങൾ കിട്ടുമല്ലോ ആ ഒരു എക്സ്പീരിയൻസ് പ്പൊ ഞാ ദിവസം ഡയറി എഴുതുന്ന ഒരാളാ അപ്പം ആ നമ്മൾ ഈ യാത്ര പോയി അന്ന് പോയി വന്ന് തിരിച്ച് വരുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എഴുതീം പിടി ക്ക ഒക്കെ ചെയ്യും കാരണം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കണം കാരണം ആ ഒരു അനുഭവം നല്ലതല്ലേ ഒരുപാട് നല്ലല്ല എക്സ പീരിയൻസ് കിട്ടും ന്ന് പറഞ്ഞ യാത്രയക്കെ ചെയ്യുമ്പൾ ഒരുപാട് നമ്മള് ഓക്കെ ആവും. അങ്ങനെയൊക്കെ എനക്ക് ഇപ്പ ഇപ്പം നിനക്കാണെങ്കും ഇഷ്ടമല്ലേടാ യാ ത്രറിപ്പോ ആർക്കാ ഇഷ്ടല്ലാതെ എ ല്ലാർക്കും ഇഷ്ടല്ലേ. കാരണം ഒരു സമാധാനവാ ഉം മൈൻന്ടൊക്കെ ഓക്കെ ആവാനായിട്ടേ നല്ലതാണ് ഒരു യാത്രന്ന് പറയുമ്പം അത് വീട്ടിൽ തന്നെ ചടച്ച് ആ ഹസ്‌ബൻഡ് ഇവിട തന്നെയാടാ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ തന്നെയാ പോകുന്നത് ജോലിയണ ഓഫീസ് വർക്കടാ. ഓഫീസില് അങ്ങനെ പോവും മ്മ്ഹ് അപ്പം ആള് കൊണ്ട ആളും ഒരു ഒരാഴ്ചത്തേക്ക് ലീവ്ടുത്തേക്ക അപ്പ എല്ലരും കൂടി ഒന്ന് പോയിട്ടൊക്കെ വരാമന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇനിപ്പം നടക്കൂല കാര്യം സ്കൂളൊക്കെ തുറക്കുമ്പോഴേ നല്ല ബുദ്ധിമു ട്ടായിരിക്ക അങ്ങനെയൊക്കെ ആയത കൊണ്ട് പയ്യങ്ങനെ പോവാന്നൊക്കെ വിചാരിക്കുന്ന.
ആഹ ഇയാക്കെ ജോലിുണ്ടാ?
ആ ഞാ സ്കൂളില് ജോലി ചെയ്യാടാ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നേ പക്ഷെ ഇപ്പൊ ട്രെയിനിങ്ങാണ്. ആ് അങ്ങനെ അ മൂന്ന് മാസം ട്രെയിനിങ് അപ്പം ഒരു സ്കൂള കേറിയതല്ലേ അപ്പൊ ട്രെയിനിങ് നടക്ക അങ്ങനെ പോയി വൈകുന്നേരം വന്നതേ ഉള്ളൂ ആ കേട്ടില്ലടാ.
ബി എഡ് ആയിരുന്നോ ടി ടി സി ആയിരുന്നോ?
മോണ്ടിസറി കഴിടഞടാ മോണ്ടിസറി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കയറിയതാ. അതിന്റെ ടെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ വൈന്നെര അ എത്തിയപ്പം കുറച്ച് താമസിച്ചു കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് വന്നേ നമ്മൾ വൈകീട്ട് രാത്രി പോന്നതല്ലേ. അപ്പൊ അതിന് കൊണ്ടു പോണ്ടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് വേടിക്കാനുണ്ടായിരുന്നു പോയി വാങ്ങിയിട്ടൊക്കെ വന്നത്. നേരെ വന്ന ഇനിയിപ്പം തുണി അല്ലല്ല അല്ല ഞാന് അവിടെ. അവിടെ നാട്ടില് അവിടെ കണ്ണൂർ അവിടെ തന്നെ ഒന്ന് അങ്ങനെ ഇതാക്കി പഠിച്ചു അവിടെ
ആഹ് ആഹ് ആഹ് ആഹ് ഞാ ഞാൻ ഓൺലൈൻ ചെയ്ത് പിന്നെ പി ടി ടി സി
ആണോ ആ ആ ആ അങ്ങനാ
ആ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിട്ടില്ല കോഴ്സ് കംപ്ലീറ്റ് ആയി എക്സാം ഒക്കെ കഴിഞ്ഞതാ
പിന്നേന്ന് പറയുമ്പം ഇനിയിപ്പ രാത്രി എറങ്ങെണേലും കൊറച്ച് നേര്ത്തെ ഇപ്പ ഞാനിപ്പം നീ പറഞ്ഞില്ലെ തുണി ഇതാക്കീട്ട് ഞാനാ തുണിയും കൊണ്ട് മുകൾലോട്ട് വന്നെയാ ആറിയിടാനായിട്ട് മഴയായതോണ്ട് പക്ഷെ നി ഇവിടേന്ന് പറയുമ്പോ മഴ തട്ടത്തില്ല കെട്ടോ മഴെയൊക്ക ഒണ്ടെങ്കിലും മേളില് തുണികള് ഇട്ന്നാേണ്ട് കാെർച്ച് നല്ലതായിരിക്കും ആവശ്യത്തിന് ഉച്ച നെ ആവുമ്പം വെയിലടിക്കുമ്പാെ താനെ ഒണെങ്ങും കാരണം ഷീറ്റാെക്കെ ഇള്ളത് കൊണ്ടേ മഴ ഇണ്ടാവ മഴ ഉ ഇ ഇണ്ടായാലും നനയത്തിലാ തുണികൾ നനയത്തില്ല. അപ്പൊ ആ ഒരു സ് ടെൻഷനില്ല നമ്മള് ആ. ഒണെങ്ങി കിട്ടും കാരണംന്ന് വെച്ചയ്ഞ്ഞാ മ്മള് പോകുന്നതും കൂടിയല്ലേ അപ്പം നമ്മള് തുണില് ഇട്ടിട്ട് പോവും. ഒരുപാട് തുണികള് കഴി കഴികിയാര്ന്ന്. കഴികി മെഷീനിലട്ട് കഴികിയാര്ന്ന്. അപ്പം ഇനി പോയിട്ട് വന്നാലും കുഴപ്പല്ല. ആ സമയത്തൊക്കെ എടുത്താലും മതിയല്ലോ. ഇല്ലെങ്കില് ഇപ്പൊ ഞങ്ങളടെ വീടിൻ വ്ടെ ആ ഒന്ന് രണ്ട് കുടുംബക്കാരൊക്കെണ്ട് അപ്പൊ അവരോട് പറഞ്ഞാലും ഒന്ന് ഇങ്ങോട്ടൊക്കെ വന്ന് തുണിയൊക്കെ പോയ്ട്ത്താെന്ന് അകത്തിടാേന്ന് പർഞ്ഞാൽ അവര് ഇത്രള്ളൂ അതോണ്ട് പ്രശ്‌നോന്നു ഇല്ല. അങ്ങനെയൊക്ക അങ്ങനെയൊക്കെ ഇരിക്കുകയാ ഒണ്ട് ഒണ്ട് പിന്നെ ഫാമിലി ഉണ്ട്ടാ കുടുംബാെക്കെ തൊട്ടട്ത്ത് ഒന്ന് രണ്ട് കുടുംബക്കാരൊക്കെ ഉണ്ട് അതോണ്ട് വല്ല്യ കൊഴപ്പോംമില്ലാ ഇപ്പ ഞങ്ങൾ പോയിട്ട് വരുന്നത് വരെയുള്ള ഇതൊക്കെ യുള്ളു ഇപ്പ രാത്രീ ഒമ്പത് മണിക്കാ ട്രെയിന് പക്ഷെ കൊർച്ച് നേരത്തെ എറെങ്ങേണ്ടി വെരും ഞാൻ പർഞ്ഞില്ലേ നമ്മള് ഭക്ഷണങ്ങളെക്കെ രാത്രി ആഹ് വേടിക്കത്തില്ല നമ്മള് പാെറത്ത്ന്ന് വാങ്ങിക്ക്ന്നില്ല നമ്മള് രാവിലെ അവിടെ എത്തോന്നുണ്ടെങ്കിലും നമ്മളീ ഭക്ഷണാെക്ക ഒണ്ടാക്കീട്ട് പോകും രാത്രിയാവുമ്പം മ്മള് ചപ്പാത്തീം കാര്യങ്ങളൊക്കെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ആക്കിയിട്ടൊക്കെ ഞങ്ങൾ പോവും. അതെ അതെ അതെ കാര്ണം പൊറത്ത്ന്ന് കഴിക്കാൻ ഒട്ടും ഇഷ്ട്ടല്ലാത്ത ഒരാളാ ഞാന് അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും ആ അപ്പൊ രാത്രി നമുക്ക് ചപ് അതെന്തിന് വീട്ടിത്തന്നെ ഉണ്ടാക്കിട്ട് പോവാലോട എന്നാൽ നമുക്ക് ആ സം മ്‌ച് നമുക്ക് സമാദാനത്തോടെ കഴിക്കാം അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടല്ലാത്ത ഒരാളെ ഈ ട്രെയിന് വാർക്ക്‌ വാങ്ങി ചായ പോലും ഞാൻ കുടിക്കത്തില്ല പക്ഷെ എനിക്ക് ചായ ഭയര ഇഷ്ടമുള്ളൊരാളാ ഒരൂസം രണ്ട് മൂന്ന് ചായകെ കുടിക്കും പക്ഷെ ട്രെയിൻല് പോവുമ്പം ഒര് ഫുഡ്ഡും ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കില്ല ഇല്ല അതും പറ്റത്തില്ലെടാ അതും പറ്റത്തില്ല കാരണം വേറൊന്നും കൊണ്ടല്ലേ ഞാൻ വർഷങ്ങൾക് ക് മുമ്പ് ഒരു ന്യൂസ് കേട്ടതാ അതോടുകൂടി എന്റെ ആ ചായ കു മ്‌ന്ന്. ട്രെയിനിൽ പോകുമ്പോ മാത്രം വേറൊന്നും അല്ല നമ്മുടെ ഈ ടോയ്ലറ്റ് ഇതില് യൂസെയ്യ്ന്ന ആ വെള്ളമാണ് ഈ ചായയിലോ ങ് ഒഴിക്കുന്നേന്ന് മാത്രം ഒന്ന് ഒരു വാർത്ത ഞാൻ അറിയാതെന്ന് കേട്ടുപോയി അതോടുകൂടി അങ്ങ് നിർത്തി. കാര്ണം അല്ലെങ്കില് ട്രെയിനിൽ പോകേ വര്മ്പെ ത്രെ ചായക പോവുന്ന അത്രീം ചായ ഞാൻ വാങ്ങി വാങ്ങി കുടിക്കും കാര്ണം അമ്മ ചീ അമ്മ ചോദിക്കും നീ എ ന്തുവാ ഇത്രീം ചായ കുടിക്കുന്നെ അമ്മയ്ക്കും ചായ ഇഷ്ടവാണ് പക്ഷെ എനി ക്കെന്താേ ഭയങ്കര പ്രാന്താ പക്ഷെ അതോട് കൂടി പക്ഷെ ട്രെയിൻല്ള്ളെ ചായ കുടി അങ്ങ് നിർത്തി പക്ഷെ വീ ട്ടി കുടിക്കും വീട്ടിലൊരൂസം രണ്ട് മൂന്ന് മാക്സിമം മൂന്ന് കുടിക്കും എന്നാലും കൂടിപ്പോയാ ആഹ് മൂന്ന് രണ്ടല്ലെങ്കി മൂന്ന് അങ്ങെനെ കുടിക്കും കാര്ണം സ്കൂൾലൊക്കെ പോകുമ്പം ഭയെങ്കെരെ വട്ട് പിടിക്കും കാരണം ചായൊക്കെ കുടിക്കുമ്പൊര് സമാ സമാധാനാ നമ്മള് അവിടെ പോവുമ്പഴേ അങ്ങനെയൊക്കെ അപ്പം ഇപ്പൊ ട്രൈനില് പോകുമ്പോ ഒരു ഫു ഭക്ഷണം നമുക്ക് വാങ്ങി കഴിക്കാൻപറ്റത്തില്ലല്ലോടാ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിന്ന് അങ് ആക്കിട്ട് അങ്ങ് ഓ അത് ചപ്പാത്തിം മുട്ടക്കറി ആക്കലാ അതമ്മ ആയിക് ആക്കിക്കോളും. അപ്പൊ ഞാനിപ്പോ തുണിയൊക്കെ ആറിടാനായി വന്നെ ആറിട്ടിട്ടിനിപ്പോ പോയി കുളിച്ച് പയ്യെ ഒരുങ്ങി വരുമ്പോ നോക്കിക്കൊ സമയാവും ഒരു ഒര് ഒരു മണിക്കൂർമുമ്പെങ്കിലൊക്കെ എറങ്ങണ്ടേ റെയിൽവേസ്റ്റേഷൻ എത്തണല്ലോ. അപ്പൊ അങ്ങനെയായിട്ടൊക്കെരിക്കുവാ. ഹും മച്ച് പിന്നെ വേറെന്താവിശേഷം ആഎല്ലാ ഉണ്ട്ടാ അമ്മെഅച്ഛനുംഅനിയനുംഉണ്ട് അനിയൻജോലിക്ക്പോയേക്കുവാ അവൻ രാത്രിഎത്തേുള്ളൂ അവര്എട്ട് മണിയാമ്പോഎത്താന്ന് പറഞ്ഞു നേരെഅവൻ റെയിൽവേസെഷോനോട്ട് വുരും പ്പൊഅതിന്റെ ഡ്രസ്സുംകാര്യങ്ങള് നമ്മളക്കെഎടുത്ത് വച്ചിട്ടുണ്ട് അവൻഅവിടെ നേരെആ ഞങ്ങളുടെ ആന്റിയുടെവീട്ടിപ്പൊ അവിടെജസ്റ്റ് ഫ്രഷ്ആയിട്ട്ങ് വരാന്ന്പറഞ്ഞു അപ്പൊനേരെ അങ്ങോട്ട്‌ റെൽറെയിൽവേ സ്റ്റേഷന് വന്നാമതിലെ അപ്പഎല്ലാ കൂടിഅങ് അ ഒമ്പത് ഒമ്പതരക്കാണ് ട്രെയിന് അതൊണ്ട് പ്രശ്നൊന്നുല്ല ഇവിടെന്ന് വന്ന് ബുദ്ധിമുട്ടായിരിക്കും പിന്നെയും ഹ അവന് വരാനായിട്ട് കാരണംഞങ്ങളൊരു ഓ ട്ടോയിൽ മൂന്നെര് കയറുമ്പോതെന്നങ്ങ് നിറയും അപ്പൊപിന്നെ അയനെക്കാളും നല്ലത് അപ്പനേരങ്ങ് വരുവല്ലോ അതുകൊണ്ട് കൊഴപ്പൊന്നുല്ല അങ്ങനെ ഇരിക്കുവാ അപ്പൊഅവിടെ എന്തരാ ഫുഡോക്കെഎന്താ ഭക്ഷണൊക്കെന്താക്കി അതെഅതെ അതെഅതെ നിങ്ങളഎങ്ങനെയാടാ ഉച്ചക്ക് വെക്കുന്ന ഭക്ഷണണോ രാത്രി എങ്ങനെയാഅത് രാത്രിഎങ്ങനെ കഴിക്കുന്നത്ചോറാണോ? ഹലോ ഹലോ ഹലോ എടകേൾക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോടാ കേക്കുന്നുണ്ടോ? ഹലോ ഹലോ എടാ കേക്കുന്നുണ്ടോ? എനിക്കൊന്നുംകേക്കുന്നില്ല ഹലോഹലോഹലോ ഹലോ ഹലോടാ കേൾക്കുന്നുണ്ടോഹലോ എടാ ഹലോ ഹലോഹലോ ഹലൊ എടാകേക്കുന്നുണ്ടോ നിനക്ക്പറയുന്നത്? ഹലോ തക്കു ഹലോ ഹലോ ഹലോ എടാകേൾക്കുന്നുണ്ടോ തക്കുടു വീഴും ഹലോ എടാകേക്കുന്നുണ്ടോ ഹലോ ഹലോ ഹിബ ഹലോ എടാകേക്കുന്നുണ്ടോ ഹലോ ഹലോടാ ഹലോകേൾക്കുന്നുണ്ടോ ഹലോ